ഹലോ കേക്കുന്നുണ്ടോ
കേൾക്കണുണ്ട് കേൾക്കണില്ലേ ഇങ്ങക്ക് കേൾക്കണില്ലേ
ആ കേക്കണണ്ട്
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
സുഖം തന്നെ ആ സുഖം തന്നെ
എവിടെ വീട്ടിലല്ലേ
തന്നെ ഞാന് വീട്ടിലാണ് എന്റെ ഉമ്മാന്റടുത്ത് ആ ഭക്ഷണം കഴിച്ചു
ഉം
ഉം ചായകുടി ക്കനായിരുന്നു.
ഇന്നെന്താ കറിയൊക്കെ വച്ചു. ചോറിലേക്ക്
കറി കുരു മ ചക്കക്കുരു
ചക്ക ആ ഉം ചക്കള ചക്ക ഉണ്ടൊ ഇങ്ങടെ വീ ട്ടിലൊക്കെ
എന്റെ വീട്ടില ഇവിടെ ഒണ്ട് എന്റെ വീട്ടിലൊണ്ട്
ആ അതെ ഇല്ലല്ലേ അങ്ങനാണ് എന്നാ അങ്ങണ്ടൊക്കെ പോയി ഇരുന്ന് പോയതാ
ആ അതെ ഇവിടുന്ന് ഉമ്മാന്റെ ഏട്ടത്തിന്റെ മോള് ഗൾഫിൽ പോന്നുണ്ടെ
ആ അതെതെ ഉം എന്തയ്യിണ്
ഉം അങ്ങനെ ആ അല്ല പഠിക്കുന്നുണ്ട് ആ ഓ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്
അതെ അതെ ഉം കല്യാണം കഴഞ്ഞിക്ക്ണോ
ആ കല്യാണം കഴിഞ്ഞു
ഉം മഴ ണ്ടപ്പവടെ
ഇത്ര നേരം മഴയാര്ന്നു ഇപ്പൊന്ന് തോർന്ന്ണ്ട്
അതെ ന്നപ്
ഉം ഇവിടെ നല്ല മഴയാ ഇപ്പൊ ഒരഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ നി
ആ ഇവിടെന്നൊങ്ങനെ മഴല്ല്യ
എന്നിട്ട് നല്ല കാറ്റും ഇടിയൊക്കെ ആ ണ്ട്
ആ ഇവ്ടെ കാറ്റും മഴൊന്നുംല്ല ഉം പിന്നും പ്പ ങ്ങനെ പോണ്
ആ ആ ഇവ്ടെ നല്ല മഴയാ പള്ളിക്കൊക്കെ പോകുമ്പോ ആ
ഉം ഭക്ഷണം കഴിച്ച് ഇര്
ആ ഭഷണം കഴിച്ച് ആ അവര് രാവിലെ പോയ്
അതെലെ ഇന്ന് വീട്ട്ക്ക് തിരിക്കോ
ഇന്നെനിപ്പ രാത്രി ഹസ്ബൻഡ് കൂട്ടാൻ വരണം ഇന്നാലേ പോവുള്ളു
പോവുള്ളു ആ
ഉം
കുട്ടികള്ണ്ടോ
ആ‌ കുട്ടികള്ണ്ട്
ഏഹ് എത്ര ആള് അതെ പഠിയ്ക്കയാണോ
പഠിക്കുന്ന് ഒരാള് എന്താ പ പാല് കുടിക്കുന്നു
ചെറിയ കുട്ടിയാല്ലേ എത്ര മാസായി
മ് ഒരു രണ്ട് വയസായി അകത്താണ്
ഉം പിന്നെ പുഴയൊക്കെ അടുത്തുണ്ട് ചായ ആയിട്ടില്ല കുട്ടികള് സ്കൂള്ട്ട് വരുമ്പോഴേക്കും ചായൊക്കെ ഉണ്ടാക്കും ചെറുപ്പാവര് ചോറാ കഴിക്ക
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ
പിന്നെ എന്താ
ഉം
നിങ്ങള് വീടിന്റെ അവിടെ പുഴയും തോടൊക്കെ ഇണ്ടോ തോടും പുഴ കണ്ടോ
അ കൊറച്ചങ്ങോട്ട- പോയയാൽ ത
അതെല്ലേ
ഉം ഉണ്ട്
ആഹ്‌ പൊഴ ല്ലോ
ഉം
വെള്ളമക്ക കയറും സ്ഥല അങ്ങനത്തെ സ്ഥലംന്നല്ലല്ലോ വള്ളം കയറുന്ന സ്ഥല- നല്ലല്ലോ വെള്ളം കയറണ- സ്ഥലമാണോന്ന് ചോയിക്ക
ആ വിൽ നമ്മളെ ങ്ങോട്ട് കേറൂല പിന്നെപ്പ തോട്ങ്ങി ഇല്ല ഇല്ല അതൊന്നുല്ല
ആഹ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ വെക്കേഷല് ടൂർറൊക്കെ പോയിന്നൊ
ആഹ് പോയിര്ന്നു വയനാട് പോയി വയനാടും മൂന്നാറും
ആഹ്
ഉം
എങ്ങനെ ഉണ്ട് തണുപ്പ് തണുപ്പ്പ്പൊക്കെ ണ്ടായിനോ അവ്ടെ
ഓ
നോ വയനാട്
ആ അവിടെ ആ ഉണ്ട് തൺപ്പ്ണ്ട് ഇപ്പം നല്ല ആ സീസണ്
അതെ അതെ എങ്ങനെ ഉണ്ടായിനു വെക്കേഷൻ പ്രാവ എന്താ ചൂടൊക്കല്ലേ
ആ എന്തൊരു ചൂടായിരുന്നു ഭയങ്കര ചൂടല്ലേ
ചൂടെയ്നു
ഇപ്പല്ലേ ഒന്ന് മഴ തൊട്ങ്ങിയത് മഴ തൊട്ങ്ങിട്ടും വെല്ല്യ തണ്
ല്ല ഇല്ല്യ ല്ല്യ പ്പൊ നായിട്ടില്ല ചൂടെന്നെയെണ് മഴ ന്ന്ന്ന ചൂടാണ് ഉം ഫനില്ലാതെ കെടക്കാ
അ അട്പ്പിച്ചൊക്ക പൈതാലൊക്ക തണ്
അതെ അതെ അതെ നന് നല്ല നിക്കാതെ പെയ്യണ മഴ അയ്ന്ള്ള മഴ പെയ്യ്ണില്ലെ എപ്പളേങ്കിലു ള്ളല്ലോ പെയ്യിണ്
ആഹ്
നണ്ട്
ഉം എൽ കെ ജി
ഞാ എൽ കെ ജിൽ എത്തിട്ടെള്ളുലെ മ് മ് ന്ന് പോയിട്ടുണ്ടാവൂല അല്ലെ
ഇല്ല ഇന്ന് പോയിട്ടില്ല ന്ന് വ്ട ണ്ട് കുട്ട്യളുആയ്ട്ട് കളിക്ക്യ.
ആ
ആഹാ പെൺകുട്ടിയ.
ഏ
ഉം ഉം ഉം അതാരാ?
ക്ക് മൂന്നാള് പഠിക്കാണ് മൂന്നാള്, ചെറുത് ഏഴിലാണ് മ ഒരാള് പത്തിലാണ് ഒരാള് ഡിഗ്രി. ക്ക്‌ പഠിക്ക്യ
ആ
പ്പക്കെ അഞ്ചര നാലര നാലേമുക്കാലൊക്കെ ആകും വരുമ്പോക്കെ.
ആ
വണ്ടിക്ക് ആ പിന്നെ ഒരാള് ആ ലൈംവസിനാണ് വരാ അപ്പം ബ മോള് വരുമക്ക് മോള് സ്കൂൾ ബസ്സിനാണ് അവള് വരുമക്ക് നേരം നാല് നാലര നാലേ മുക്കാലാവും, സ്കൂൾ ബസ് അവിടെവിടൊക്കെ പോയിട്ടല്ലേ വെര്യ.
ആ അതെ ലാസ്റ്റ് ആയിരിക്കു ലേ
ലാസ്റ്റാണ് ഇങ്ങാട്ട് വര്യ അപ്പ അത് കാരണം വൈകും
ആ പിന്നെ?
ഇഞ്ഞ് രാത്രിയൊക്കെ ഭക്ഷണൊക്കെ വീട്ട് ചെന്ന് വെച്ചിണ്ടാക്കണ്ടേ അതോ ഇബടെന്ന് കഴിച്ചിട്ട് പോവാ
ഓ?
ഇവിടുന്ന് കഴിച്ചിട്ട് ട്ട് പോ വെയ്യാ
ആ അവിടന്നന്നെ കഴിച്ചിട്ട് പോവാ, ഹസ്ബൻഡ് എന്തായാലും ത്രിയാവും വരാന്. അപ്പം അതൊക്കെ കഴിച്ചിട്ടും.
ബെന്റിന് എന്താ ജോലി?
ഫർണിച്ചർഷോപ്പ്.
അതെ അതെ അപ്പൊ പിന്നെ വഴുകും വരാൻ ഉം
ഉം
പിന്നെന്തൊക്കെ പെസല് ഫുഡൊക്കെണ്ടാ ക്കോ
അങ്ങനെ ഓരോന്ന് പരീക്ഷിചോക്കും ബെന്റിനിങ്ങനെ ഇങ്ങനെ ബ്രെ വെറൈറ്റി ഫുഡ്‌ ഫുഡിഷ് ട്ടാ അങ്ങനെ ഓരോന്ന് പരീക്ഷിക്കും ചെലത് കിട്ടും വിജയിക്കും ചിലത് തോക്കൊ അതന്നെ അവര് ഓരോ നോകീട്ട് അങ്ങനെ ചെയ്യും ഉം
അങ്ങൻത്തെ പരീഷ് പ്രശ്നങ്ങളൊക്കെ ഉം
ആഹ് അങ്ങന്ള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തും ഉം പിന്നേ ങ്ങള് ചെയ്യാറുണ്ട് ആഹ്
ആഹ് ഞാനുങ്ങനെ പരീക്ഷിച്ചോക്കും യൂട്യൂബിലോക്കീട്ട് കുട്ടീള് പറീണ സമയത്തൊക്കെ
ക്കളിപ്പ ഇതുന്നെയാ നമ്മളന്നെ വീഡിയോ കാണുമ്പോ ഫോണിലെ ല്ലാ ഓരോന്ന് കണ്ട് ഇത് ഇണ്ടാക്കിതാന്ന് പറഞ്ഞിട്ട് വരും
അതേ ഹേ ഓല് കണ്ടാ തന്നെ ഞമ്മളടുത്ത് ഇത്ണ്ടാക്കി തരോ ഇത്ണ്ടാ ണ്ടാക്കി തെരുവോ ചോയ്ച്ചു ഫോണ് വേണംന്ന് കുട്യാൾകു ഇപ്പ ഫോണൊക്കെ കാണോ
ഞാനിങ്ങനെ കണ്ട് പുടി ഇപ്പം വന്ന് കാണും ഞാൻ മെല്ലെ അങ് ഓഫാക്കി വെക്കും ഉം
ഉം ഇപ്പത്തെ കുട്ട്യോളൊ ക്കേ ഫോണിന്റെ അടി അടിക്റ്റ് ആയിട്ടാണ് എല്ലാരും ഈ ഫോണ് കാണാ
എന്താ പറയാ ഇപ്പോ ചെറീയ മക്ക ക്കള് വരേ
ആഹ് ചെറിയേ മക്കള് മൊതല് കുട്ടികളൊന്ന് കരഞ്ഞാലും ഭക്ഷണം കഴിക്കാൻ കൊടുക്കണങ്കിലും ഒക്കെ ഫോണ് കൊടുക്കാണ്.
ത്ത് കഴിഞ്ഞാ പിന്നെ തീർന്ന് പിന്ന അവര് അതൊന്നില്ലാണ്ട് തിന്നൂല്ലാ
ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാ അതന്നെ ഓല് ക്കത് മതി വേറൊന്നും വേണ്ട.
ഞാൻ കൊടുക്കാ അത് തട്ടീട്ടേ കൊടുക്കു. എന്നോട് എടക്ക് പറയും എൻക്ക്‌ ഫോൺ തരോ ഞാൻ പറയും ഫോൺ തന്നിട്ടുള്ള ഒരു അല്ലാണ്ട് ഭക്ഷണം കഴിക്കിന്നിണ്ടേൽ കഴിച്ചാ മതി അല്ലേ കഴി
ആതെ അങ്ങനൊക്കെ പറയെന്നല്ലേ അല്ലാപ്പെന്താ സരിയാവൂലേ.
ആ
അതൊക്കെ കേടല്ലേ ക് പിന്നെ കാഴ്ച്ച ഇണ്ടാവൂല. തലവേദന വരും അങ്ങനെ അങ്ങനെ
മോള ചോയ്ക്ക്ണ് ലേ
പിന്നെ ആ ആ
വേറെന്താ ഇങ്ങെനെ പോണൂ കൊയ്പൊന്നുല്ല സുഖാണ് ഉം ങ്ങളെ വീടപ്പെവിടേണ് ങ്ങളെ കല്ല്യാണം കെയ്ച്ച്ക്ക്ണെങ്ങട്ടാണ്
ആ ങ്‌ മ്മളെ വീട് കാല്ല്യാണം കഴിച്ചത് പാനൂര്
ആ
അം ന്റെ വീട്ടിന്റട്ത്ത്ന്ന് ഇങ്ങോട്ട് ഒരു ഒരു മണിക്കൂർ ഓട്ടോണ്ട്
അതെയതെ ഉം
ഉം
പിന്നെ പച്ചക്കറി അങ്ങനള്ള ക്കണ്ടാക്കൊ ചെടിയൊക്കെ താല്പര്യള്ളാളാ ചെടി
ആ ണ്ട് അതൊക്കെ ണ്ട് ആ ആ ണ്ടാക്കും അത്യാവശ്യം വീട്ടില്ള്ളെ ആ ആ ള്ളതൊക്കെ ണ്ടാക്കുന്നു
ഉം ന്ന പിന്നെ മ്മള് മര്ന്നടിക്കാത്ത ഭക്ഷണൊക്കമ്മ കഴിക്കാലൊ. പച് ച്ചക്കറിയൊക്കെ എന്നും ഇ ആ ശാല്ലാ ക്കെ മ്മക്ക അങ്ങനൊക്കെ ണ്ടാക്കിയാല്
അ ഹാ ആ
നല്ല ഭക്ഷണെക്കെ തക്കാളി പച്ചമൊളക് അങ്ങനൊക്കെവുല്ലേ ചീരേക്കെണ്ടോ
പ്പൊക്കെ കണക്റ്റൻ ആ തക്കാളി ചീരാ വെണ്ട കൂർക്ക ഇങ്ങനോടൊക്കെ അത് നമ്മക്ക് അത്യാവശ്യത്തിന് എടുക്കല്ലോ പിന്നെ ഇന്നാ ഓക്കെ ഒരു കോള് വരുന്നുണ്ട് ആ ആ ഓക്കെ